ഹലോ ഹലോ ആഹ് എന്തെക്കെ പാട് സുഖല്ലേ?
ആഹ് അൽഹംദുല്ലാ
ആഹ് വര ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചു
ഏഹ് എന്താ ഇന്ന് സ്പെഷ്യല്?
സ്പെഷ്യല് നമ്മളെ സാധാ
ഉം സാധരണെ ഒള്ളൂ
ആഹ് സാധരണെ ഒള്ളു ഫുഡ് സ്പെഷ്യല് ഇണ്ടാക്ക ഇവടെ ആളില്ല രണ്ടാളോള്ളു
ഏഹ് രണ്ടാളെ ഒള്ളു ആരൊക്കെള്ള് ഇമ്മിം
ത്രേള്ളു ഇവടെ
ഏഹ് മറ്റൊലെക്കെ എവ്ട്ക്കെ പോയി എത്ര ആളാണ്?
മൂന്ന് മക്കളാണ്
ഏഹ് മറ്റൊലൊക്കെ വെല്യ കുട്ട്യാളയ്ക്ക്ണോ?
ആഹ് വെല്യ കുട്ട്യാളയ്ക്ക്ണ് പഠിക്കാ മൂത്തോംപ്പം ഡിഗ്രി കയിഞ് ഇപ്പൊ കച്ചോട്ത്തിന് പൊയ്ക്കാണ്
ഏഹ് അത് ശെരി
ആഹ് ആഹ് രണ്ടാമത്തെ മോന് പഠിക്കാണ് ഡി ഡിബി പിന്നെ പ്ലസ്ടു കയ്ഞ്ട്ടെ ഡിഗ്രി രണ്ടും കോഴ്സും കൂടെ ഇള്ളത്ല്ലേ
ആഹ്
അത് പഠിക്കാൻ പൊയ്ക്കാണ്
ഏഹ് പിന്നെ അവടെ മഴക്കെ ഇണ്ടോ ഇന്ന്?
മഴ ഇന്ന് ഇണ്ടായിട്ടില്ല പക്ഷെ കാലാവസ്ഥ ശെരിയല്ല ഈ മങ്ങി മങ്ങിങ്ങാണ്ടെന്നു
ഏഹ് ഇവടെ വൈന്നാരം ഇപ്പ നല്ല മഴ പെയ്തു
അതെല്ലേ പക്ഷെ വെയില് ഇല്ലട്ടോ
ഏഹ് നല്ല വെയിലായിരുന്നു പൗതി ഡ്രസ്സൊക്കെ ചെർതൊക്കെ കനം കൊർഞതോക്കെ ഒലർന്നിട്ടി മറ്റതൊന്നും ഒലർന്നിട്ടില്ല
അയ്നൊക്കെ നല്ല വെയില് വാണം
ആഹ് നല്ല വെയില് വാണം
നീ വാ നമ്മള് അവിടെ ഉണക്കുമ്പൊ വാടേ
ആഹ് ഒറക്കൊഴിച്ചിരിക്കണം കൊ റച്ചൊന്നും റെസ്റ്റ് എടുക്കാൻ പറ്റൂല
തിരിച്ചും മറിച്ച് ഒണങ്ങാണെങ്കിലേ ഉണക്കണെ നമ്മളവ്ടെ ഒപ്പം നിക്കന്നെ വേണം
അത് വേണം ഒരു ചാറ്റൽ മഴ പിന്നെ ഒരു വെയില് പിന്നെ ചാറ്റൽമഴ അങ്ങനേണ്
ആഹ് അങ്ങനത്തന്നേണ്
അത് ശെരിക്ക് പെയ്യൂല കൊള കൊളാച്ചിട്ട് ഒച്ചപ്പാടുണ്ടായി വരികന്നല്ലാത മഴങ്ങട്ട് പെയ്യൂല നമ്മളെടുത്ത ഴിഞ്ഞാ പിന്നെ മഴാണ്ട് പോയി
ആഹ് ശെരിയാണ് ഇപ്രാവശ്യം മഴ കൊറവാതും പറഞ്ഞിണ്ട്
മഴ കൊറവായ അമുക്ക് ബുദ്ധിമുട്ടാവയും ചെയ്യും
വെള്ളത്തിന് ഇങ്ങക്ക് ക്ഷാമണ്ടാവൊ അവിടെ
ആഹ് ഇവ് ഞങ്ങക്ക് ക്ഷാമല്ല ന്റ ന്റ വീട്ടിലൊക്കെ ഭയങ്കര ക്ഷാമാ
അല്ല ഞങ്ങളിവിടെ വെള്ളത്തിന് ക്ഷാമാണ് ട്ടൊ
ഇവിടെ ഞങ്ങൾ ന്താണ് നാത്തൂന് കോഴിവേടിച്ചത് കൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടില്ല ഇവിടെ ആദ്യക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിന് ഇപ്പാത്ത കോഴലടച്ചതി പിന്നെ അത് വലും രസല്ലാതെ അവിടന്ന വെള്ളം ഫുള്ളായിറ്റ് വരും പിന്നെ പെരുമാറാൻ മാത്രേല്ലെ തിരിഞ്ഞു നോക്കോള്ളൂ നമ്മള് അടുക്കളയില് കുടിവെള്ളം ഉം പാചകം ചെയ്യാള്ളൊ മാത്രം
ഉം ഞങ്ങള് കൊഴൽക്കെണറഴിച്ച് പക്ഷെ വെള്ളം കണ്ടില്ല അപ്പൊ കുപ്പി കയറിട്ട് കെട്ടിയോക്കുമ്പൊഴെ വെള്ളണ്ട്
ആഹ് മഴക്കാലത്ത് യൂസെയ്യോല്ലെ
അല്ല മഴക്കാലത്ത് ഞങ്ങലിതിലിപ്പ വലിയ മോട്ടറൊന്നും വെച്ചിട്ടില്ല കേട്ടൊ അയിന് ഒരു വർഷം കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയാറഞ്ഞിട്ട്
ആഹ് ഞ്ഞി അടുത്ത വർഷത്തിൽ ഉണ്ടെന്നല്ലെ
ആഹ്
നമുക്ക് യാറ് മാസം കിട്ടിയാലും വേറെവ്ടന്നും കൊണ്ടരണ്ടല്ലൊ ചെലർക്ക് -
ആഹ് അതന്നെ ഞങ്ങ ഞങ്ങക്ക് അപ്പുറത്ത് വീട്ട്ന്ന് ഞങ്ങട്ക്കല നേരിട്ട് വെള്ളം
ആഹ് ആഹ് ആഹ് അതാവുമ്പൊര് ബുദ്ധിമുട്ടാണ്
ആഹ്
പോവാനും തിരിച്ചോണ്ടോവാനും ഞ ങ്ങക്ക് വെള്ളത്തിന് ക്ഷാമം ഒന്നൂല്ല നമ്മള് പോയി കൊണ്ടരണം വെള്ളം
നല്ല പെരക്കാരാടൊ അത് കൊഴപ്പില്ല
ആഹ് വാൾവേ ഓരോ ഭാഗത്തു - ആഹ് ഓരോ ഭാഗത്ത്‌ ഒരേ വാൾവ് തിരിച്ചോണ്ടര്വാ എന്ന് പറഞ്ഞാ മറ്റാൾ വിളിച്ചറയ
ഇവിടെ വളവ് തീരിച്ചാൽ മതി അപ്പ ഞമ്മടാഗിലേക്ക് വന്ന് ചാടും
ഞങ്ങളിവിടേം അങ്ങനെ തന്ന മൂന്നാല് വീട്ടാർ ആദ്യം പത്ത് പെര ക്കാരൊക്കെട്ത്തീനു ഇപ്പൊ പിന്നെ കൊറഞ്ഞ് കൊറഞ്ഞ് കൊറഞ്ഞ് ഇപ്പം മൂന്ന് നാല് പെരക്കാരൊക്കെട്ക്കുണുള്ളു അപ്പൊ അവര്ന്ന് പറഞ്ഞാ നമ്മൾ ഇങ്ങട്ട് തിരിച്ചൊണ്ടരും ഇവ്ടന്ന് പറഞ്ഞാ അപ്പുറത്തേക്ക് തിരിച്ചൊ ടുക്കാ
ആഹ് അങ്ങനെത്തന്നെ
ഉം ന്നാലും ഞ ഞാനോടുള്ള സൗകര്യം ണ്ടാവൂല ആഹ് അങ്ങനൊവ്ടന്ന് ഇടുമ്പൊ പിന്നെ നമുക്ക്ഏതു സമയത്തും ഇടാല്ലെ ഇതമ്മ സമയം കണ്ടെത്തി പോണ്ടെ ഉം ഉം വളർത്തക്കും മാണം
ആഹ് അതന്നെ
വൈന്നേരം വരേത്തിനുള്ള ഒരു നേരം അടിക്കൊള്ളൂ രണ്ടു നേരോന്നു അടി കൂല പിന്നെവെള്ളൊക്കെടുത്താതി ഇപ്പൊ പിന്നെ കൊഴപ്പല്ല ഇപ്പ ഞങ്ങൾക്കും ഓൽക്കും ഒര് ആഹ് - എന്തേ ഓൺലൈനായിയിട്ട് എന്തേ വർക്ക് യ്യ്ണ്ടോ
ഇല്ല ഇല്ല
ആഹ്
വർക്ക് ഒന്നുല്ല പേരേല് അങ്ങനത്തൊക്കെ ഇണ്ടാക്കും സോപ്പ് ലിക്വിഡോള് അങ്ങനെയൊക്കെ ഇണ്ടാക്കി ബിസിനസ് ചെയ്ണ്ട്
ചെയ്യ്ണ്ടോ അത്‌ ലാഭണ്ടോ
കുഴപ്പമില്ല അൽഹംദുരില്ല
ഈ സാധനക്കൊട്ന്ന എറക്ക ഇജ്ജ്
സാധന ഒന്നിച്ച് ഞമ്മള് വാങ്ങ്യാതേ കുപ്പിങ്ങനെ ഒന്നിച്ച് വാങ്ങും
ആഹ് ആ ആഹ്
പഠിച്ചാൻ പോയിട്ട് അത് പഠിച്ചാൻ പോയതേ
അത് ശെരി എങ്ങനെ കൂട്ടണ്ടേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുല്ലേ
ആഹ് അപ്പൊ അങ്ങനെ പഠിച്ചാ പോയിട്ട് ഇപ്പ അങ്ങനെ അയിന്റെഒരു ബിസിനസ്സ് ചെയ്യ്ണ്ട്
ഏഹ് മെച്ചണ്ടോ അമ്മൾ ആദ്യം എത്ര പൈസ എറക്കി ഏഹ് അവടെ കസ്റ്റമർ കടേക്ക് കൊടക്കുണ്ടോ ആഹ് കടോൾക്കൊക്കെ കിട്ടണംല്ല ലാഭാ കസ്റ്റമർ ഉണ്ടോ നല്ലോം
കാടോൾക്കൊക്കെ കൊടുക്കൂല കാടൊൾ കടോൾക്കടുക്കുമ്പനമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കണ്ടേ ഇത് വീടുകൾക്കുമ്പ സ്റ്റിക്കറ് ഒട്ടിക്ക കൊടുക്കേണ്ട ആവശ്യല്ല
ആആഹ് ശരി അയിന്റെ കോയിസ് ഒട്ന്ന പഠിച്ചേ
അത് ഞങ്ങള് ഇവിടെ ഞങ്ങള് കുടുംബശ്രീന്റെതിന്ന് പടിച്ചതാണ്
ആഹ്
കുടുംബശ്രീ പറഞ്ഞത്കേട്ട്ക്ക്ണോ
ആഹ് ആണ്ട് ഇവിടെക്കെ ഉണ്ട് ഞങ്ങളെ ഇവിടന്ന് അത് അടിപിടിണ്ടായി ഒഴിവായി
ആ ആഹ് കുടുംബശ്രീ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മള അഡ്ജസ്റ്റ് ചെയ്ത് പോണോ
അത് കണക്കും കാര്യൊക്കെ പേയച്ചിക്കു ആഹ് അതന്നെറ്ഞ്ഞെ ആഹ് ഒരാൾ കണക്കിച്ചയ്യാഞാ മതി പത്താൾ ഇണ്ടായിട്ട് കര്യ ആഹ്അതന്നെ ഓകണക്കും കാര്യം നല്ല പോല നിച്ചമാണ്ണം അത് അന്സരിച്ച് പറഞ് കൊടുക്കാനും വയ്ക്കണം ബോദ്യപെട്ത്ത
ആഹ് എഴുതാനും വൈക്കണം ഇവിടെ കണക്കും കാര്യങ്ങളൊക്കെ ഞങ്ങളതി ഞാനാഎഴുതല്
ആഹ് ഒരുമിച്ചിട്ടാണ് കൊറേ ആൾക്കാരുണ്ടോ പത്താളുണ്ടോ
ഇരുപതാളുണ്ട്
ഏഹ് ഇരുപതാളു കൂടി ഒരുമിച്ചിട്ടാണ് ഇത് ചെയ്ണേ ആഹ് അല്ല ചെലട്ത്ത് കുഴപ്പണ്ടാവൂല്ല അത് നമ്മള് കണക്കും കാര്യം ശരിയായിരുന്നു അത് എല്ലാർക്കും ഉണ്ടാവും ഇയാളെ പറഞ്ഞിട്ട്കാര്യല്ല ഇപ്പൊ നമ്മള് പൈസ തറ്റുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ എങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ അത് ക്കും വെക്ക അല്ലെഞ്ഞേ അന്ന് എഴതാറഞ്ഞാണ്ട് പാത്തക്കുംഅതുംമറന്ന് പോണതൊക്കാകും പിന്നെ എല്ലാരും പേരേത്ത ജോദി വേറെ ജോദി ഉം
നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് പോണംന്നള്ളു
ആഹ് അത് ഏറെ നമ്മള് ആ ഞാ കെ തല വേദനെന്നേണ് ന്നലും കുറി ഇഞ്ഞൊരു കുറിയാണ്ട് വെച്ചോളി അയ്ന്റെ കൂടെ
അല്ലകുറി ഇവടേ വേറെണ്ട് ഞങ്ങള് പെരുന്നാൾ ഫണ്ട് പർഞ ഒന്ന് ഇണ്ട് അത് ഇണ്ട്
ഏ അതെങ്ങനെണ് പരിപാടി
അത് ആഴ്ചെലെ വല്ല്യര്ന്നാൾ നമ്മള് വല്ല്യര്ന്നാള് കഴിഞ്ഞിട്ട വെച്ചത്
ആ
ആയ്‌ചെല് ചുരുങ്ങിയത് ഇരുന്ന് ഇരുന്നൂറാണ്
ഏഹ്
ഏ ഞമ്മക്കെന്താ ലാഭ അയില്
ആഹ് അയ്ന്ന് നമുക്ക് ഓലെ എന്തേലും ഞമ്മക്ക് ഓലെന്തേലും പിന്നെ നൂറോ എത്രെ ഇര്ന്നൂറോ അങ്ങനെ തെരും
നമ്മള് വെച്ചേന്ള്ളത് അല്ല അങ്ങനെ ഇരുവത്തഞ്ചാളായിട്ട് ഇണ്ട്
ഉം
അങ്ങനെ ഓല് ഞമ്മക്ക് തരും
ആഹ്
ഇങ്ങക്ക് അങ്ങൻത്തെ ഒരു ബിസ്നസ് ഒന്നും ഇണ്ടാ കാര്യം ഇണ്ടാവുലെകാര ലെ
ഞാനൊരു കുറി വെച്ചിട്ടുണ്ട് ഇരുവയ്‌നായിരത്തിന്റെ
ആഹ് അത് എത്രെ അഞ്ഞൂറീച്ചേ
മാസ്ത്തില് രണ്ടായിരം
ആഹ്
പത്ത് പയിനൊന്ന് മാസം പത്തു മാസ്ത്തെ അടവ് പതിനൊന്ന് മാസ്ത്തെ അടവ് പ ത്ത് മാസം പത്തായിര ഉർപ്യട്ടും രണ്ടായിര ഇട്ടോൽക്ക് ഇരുവയ്‌നായിരം കിട്ടും അങ്ങനെ ഉം അത് ഇപ്പ അട്ത്ത് ഇപ്പ ഇങ്ങനെ തോട്ങ്ങിട്ടോള്ളൂ എന്താ പാട്ന്ന് അറീല ഇങ്ങനെ
അല്ല നല്ലം നമ്മള് നല്ലംപോലെ നിയന്ത്രിക്കും കൊണ്ടന്നാല് പ്പൊ നല്ലതന്നെണ്
ആഹ് അല്ല പത്തായിര്ത്തിന്റെ ഇണ്ടായിര്ന്നു അത് കഴിഞ് ഇപ്പം ഇരുവയ്‌നായിരത്തിന്റെ വെച്ചിട്ടുണ്ട് പത്ത് കൊഴപ്പല്ലാതെ റാഹത്തായി പോയി
അതുപോലെ ഇതും റാഹത്തായി പോട്ടെ
ആഹ് പിന്നെ വേറെ
അങ്ങനെ ഇതോന്ന് വെച്ചോക്കി ഈ പെരുന്നാൾ ഫണ്ടൊന്ന് വെച്ചോക്കി നല്ലതാണ് അത് വെക്കുമ്പം തന്നെ പർണട്ടോ ഇങ്ങനെ വെ ക്ക്ണ്ട് ഇങ്ങക്ക് നല്ലോം കൂടാൻ താല്പര്യണ്ടോ
ഒരു കൊല്ലത്തിനാണ് ഇത് പൈസ നിങ്ങൾക്ക് തരുമ്പോ നൂറോ നൂ റ്റമ്പതോ ഇൻക്ക് തരണംന്ന് പർഞ്ഞാ മതി അങ്ങനെ പർഞ്ഞാ മതി
ആഹ്
നല്ല പണ്യന്നേണ് കൊണ്ടട്ക്കാന്
ആഹ് ഇന്നട്ട് ആ പൈസ ഞമ്മളെന്താ ചെയ്യാ ബാങ്കിലിടേ
ബാങ്കിലിടെ ആര്ക്കെലും ആരേലും പൈസ ചോയ്ക്കുമ്പം ഓൽക്ക് കൊട്ക്ക കടൊക്കായിട്ട്
ആ ആ ആഹ് തിരുമറി ചെയ്യാ ന്നട്ട് ഓല് ആ ആ അങ്ങനെ
പർഞ്ഞ ടൈറ്റില് തരാം പറയാ ഓലോട്
ആഹ്! ആ ടെയ്റ്റിൽ തരാൻ പറയലേ.
ആഹ്!
ഉം അത് എങ്ങനെ ഇരുന്നൂറ് അങ്ങനെ കിട്ടൂല. എത്ര വേങ്കിലും പൈസ അട ക്കാം പറ്റാ. അങ്ങനേണങ്കി കുഴപ്പല്ല്യ. ഏഹ് അഹ് ശരി.
രണ്ടായിരും എത്രിം വേണങ്കി അടക്കാ. നമ്മള് ചെയ്തേ നല്ല പോലെ എഴുതിക്കണന്നൊള്ളൂ. ഒരു ചെറീ ബുക്കും മാണം. ഒരു വല്ല്യ ബുക്കും മാണം.
ഈ ചെറീയ ബുക്ക് അമ്മളങ്ങനെണ്ടാക്കാ?
ചെറീയ ബുക്ക് അമ്മളെ പീടിയേന്ന് വാങ്ങാം കിട്ടൊയ്.
ആഹ്! ആഹ്! ആഹ്! ആഹ്! അങ്ങനെല്ലേ.
ആഹ്! നമ്മള് ചെറീ ബുക്ക് അമ്മള് പീടിയന്ന് സാധനം വാണ്ടാല് ഒരു പറ്റ് ബുക്ക് ഇണ്ടാവൂലേ
ആഹ്! ആഹ്! ആഹ്!
കാണ്ട്ക്ക് ണോ ചെറിയൊരു ബുക്ക്.
ആഹ്! ചെറിയ ബുക്ക്. അതായത് നമ്മളിപ്പോ സ്കൂളിലൊക്കെ സഞ്ചയിക ബുക്കാണ് ഓരോടത്ത് പൈസ ചെയ്ത ഓരോടത്തത്ത് പേ കണക്കൊക്കെ എഴുതാൻ പറ്റ അങ്ങനെയണോ ചിട്ട ചോദിച്ച. അഹ്! മറ്റേ സാധ നോട്ട് ബുക്ക് കുഞ് ത്. ആഹ്!
അഹ്! ഇരുപ റുപ്യ ഇരുപത്റുപ്യയും പതിനഞ്ച്റുപ്യക്കൊള്ള ആഹ് പുസ്തകത്തിന്. അതിന്റെ പൈസ ഓരട്ത്ന്ന് വാങ്ങണം.
ആഹ്! ആഹ്! ആഹ്!
ഞാപ്പ മൂന്നു കൊല്ലായി. പ്പൊ നാലാമത്തെ വർഷാണ് പ്പ ഇത് വെച്ചത് ഇ വെച്ചത്.
എഹ്! ഏഹ്! ഞാൻപ്പൊ ഇങ്ങനെ വിചാരിച്ചു. ബാങ്ക് ഇത് കൊണ്ടൊയി നിക്ഷേപിക്കുന്നത് പിന്നെ ആഹ് പൈസ അങ്ങനെ ഓല് ചോദിക്കുമ്പോ കൊടുക്കാ. അങ്ങനെ കൊല്ലത്തിന് അപ്പം മക്ക് ഈ നൂറോ ഇരുന്നൂറോ തന്നാ മതിന്ന്. എത്ര പൈസിം അടക്കാം എന്നുള്ളൊരു ഇത് തുടങ്ങു വിചാരിച്ണ്. കട്ടയക്കണം. ഹലോ.